ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
കേക്കുന്ന് സുഖായിരിക്കുന്നു അവിടെ എന്താണ് വിശേഷം
ഇവിടെ വിശേഷംഒന്നുഇല്ല സുഹായിട്ടിരിക്കുന്നു
കൊറെ ആയല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്
ആഹ് എറങ്ങാനുള്ള സമയം കിട്ടാറില്ല കു കുട്ടികളൊക്കെ പഠിക്കല്ലേ ഏ അന്നേരം മൂത്ത മോളാണെങ്കിൽ ഇപ്പം ആഹ് ഹൈസ് സ്കൂളിലൊക്കെ ആയത് കൊണ്ടെ പഠിക്കാനൊക്കെ ഒരുപാട് ഉണ്ടല്ലോ
ആ അതെ ട്യൂഷൻ എന്തേം വെക്കുന്നുണ്ടോ
ട്യൂഷൻ ഇതുവരെ അങ്ങനെ ആരേം വെച്ചിട്ടില്ല ഞങ്ങള് തന്നെയാണ് വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നത്
വീട്ടിലിരിക്കുമ്പോ കുട്ടി പഠിക്കോ അതോ കളിക്കായിരിക്കുവോ
ഇല്ല ഇല്ല പഠിക്കും പഠിക്കാനായിട്ട് പ്രത്യേക പ്രത്യേക ടൈം ഉണ്ടല്ലോ ടൈം ഒരു ഒരു മൂന്ന് മണിക്കൂറോളം ഇരുന്ന് പഠിക്കാൻ കൊടുക്കുന്നുണ്ട്
ആഹ് ടൈം കൊടുത്തിട്ടാണല്ലേ അങ്ങനെ തന്നെയ വേണ്ടത് ഉ ഉ എന്താണ ന്നിട്ട് വിശേഷങ്ങളൊക്കെ
ആ പിന്നെ വിശേഷംഒന്നുല്ല ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഇപ്പം ആ എല്ലാർക്കും റീ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പൊ പഠി കുട്ടികള് ഒരു വിഷയത്തിന് തോറ്റു പോയാലുവേ
ആ ആ റീ ടെസ്റ്റ് ഒക്കെ എഴുതി അവര് പിന്നെയ ഉ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനൊന്നും ഇല്ലായിരുന്നു ഓൾപാസ് ആായിരുന്നു
അതെ ഇപ്പൊ ഈ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികള ഇപ്പ പക്ഷെ നമ്മള് പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് വർഷാവർഷം നല്ലോണ്ണം പഠിച്ച് മാർക്ക് എടുത്താൽ മാത്രമല്ലേ നമ്മൾ ജയിുക്കുള്ളൂ ഇപ്രാവശ്യം ഇപ്പ അത് മക്കൾക്ക് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഒമ്പതാം ക്ലാസ് വരെ അവര് ജയിച്ചു പോകല്ലേ ഉ ഒമ്പതാം ക്ലാസ്സിലാണ് അല്ലേ അവർ ക്ക് ഉം പാസ്സ് ആണോ ഫൈൽ ആണോ എന്നുള്ളത് വരുന്നത് അതുകൊണ്ട് അത്രയും റിസ്ക് അവർക്ക് ടെൻഷൻ ഇല്ല അത്രയും വർഷങ്ങങ്ങള്
ആഹ് ആഹ് ആ ഇപ്പൊ ഒമ്പതാം ക്ലാസ് വരെ ഇല്ല ഇപ്പം ഇത് കഴിഞ്ഞ അഞ്ചാം ക്ലാസ് തൊട്ടേ ഇപ്പൊ റീടെസ്റ്റ് ഉണ്ട് ഒരു സബ്ജക്റ്റ് പോയാൽ പിന്നെയും റീ ടെസ്റ്റ് ആ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ ഈ എക്സാമിനെ ഈ നമ്മുടെ ഈ ആനുവൽ എക്സാമിന് തോറ്റ കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കുണ്ടായിരുന്നു തോറ്റ വിഷയങ്ങളൊക്കെ എഴുതിെടുത്ത് പിന്നെ മെയറ്റ് മെയ് രണ്ടിനൊക്കെയല്ലേ റിസൾട്ട് വരുന്നെ അന്നേരം ഇവരെ ജയിപ്പിക്കും അന്നേരം ഇവര് ജയിക്കും
അല്ല അപ്പൊ നമ്മ ഞമ്മളിപ്പോ മാർച്ചില് മാർച്ചില് എക്സാം എഴുതിയിട്ട് അതില് തോറ്റു കഴിഞ്ഞാല് മെയ് രണ്ട് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് വരുന്നത്
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പൊ കേക്കാാം പറഞ്ഞോളൂ
മെയ് രണ്ട് കഴിഞ്ഞിട്ടാണോ ഈ ടെസ്റ്റ് വരിക
ആ റിസൾട്ട് വരുന്നതാണ് മെയ് രണ്ടിന് അതായത് സ്കൂളുകളുടെ ആ അന്നേരം
ആഹ്
അതിന് മുന്നായിട്ട് ഒരു ഏപ്രിൽ പകുതിയാകുമ്പോൾ കുട്ടികളെ വിളിക്കും ഏതെങ്കിലും ഒരു സബ്ജക്ട് ഇപ്പൊ മാത്സിന് തോറ്റ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ വീട്ടിലോട്ട് വിളിക്കും ടീച്ചേഴസ് വിളിക്കും വിളിച്ചിട്ട് പറയും ഇന്ന വിഷയത്തി ത്തിന് തോറ്റിട്ടുണ്ട് അന്നേരം അതൊന്നും കൂടി പഠിച്ച് എഴുതണം ഈ മാസം ലാസ്റ്റ് അതിന്റെ ആ ആ ആ അന്നപ്പം എക്സാം ഉണ്ടെന്ന് പറയും സ്കൂളിൽ തന്നെ അതിന്റെ ക്ലാസ്സും ഉണ്ട്
ആഹ് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ.
ആഹ് സ്കൂളിൽ തന്നെ ഇവര് ക്ലാസ്സും ഉണ്ട്. ഓരോ സബ്ജെക്ടും ഓരോ ദിവസം. ആഹ് ഒരു മണിക്കൂർ വെച്ച് ഉച്ചവരെ കാണുള്ളൂ.
ആഹ് ആഹ് ഇതില് ഇപ്പൊ നമുക്കിപ്പം ഡിഗ്രി ഡിഗ്രിക്കൊക്കെ ഇപ്പൊ നാല് വർഷല്ലേ ഡിഗ്രി വന്നിരിക്കുന്നേ.
അതെ അതെ നാല് വർഷമാണ്.
ആഹ് അത് ആദ്യം വേണ്ടേ മൂന്ന് വർഷം ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് അതിന് മുന്നത്തെ വർഷം തൊട്ടിപ്പോ. നാല് വർഷമാണ്.
അതെ അതെ നാല് വർഷമാണ്.
അതില് പിന്നെ ഇപ്പൊ പി ജി എടുക്കയാണെങ്കില് നമ്മള് ഇനി ഒരു വർഷം കൂടി പഠിച്ചാൽ മതി.
ആഹ് പി ജി എടുത്ത് ഒരു വർഷം കൂടെ പഠിച്ചാൽ മതി പിന്നെ എം ഫിൽ ഇല്ലാതെ നമുക്ക്. പി എച്ച് ഡി യിലോട്ട് നേരിട്ട് കേറാം, അങ്ങനെ എന്തോ ആണ് ഈ ഒരു. ഡിഗ്രി സമ്പ്രദായം വന്നേ പിന്നെ ഈ നാല് ഇയർ വന്നേ പിന്നെ.
ഇത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്, കാരണം ഞമ്മള് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഇല്ല കേട്ടോ.
ഉം
ഉം നമ്മളിപ്പോ ഒന്നില് കേ അതെ നമ്മൾ ഒന്നില് കേറിക്കഴിഞ്ഞാല് ആഹ് നാല് വർഷം അതിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ജോലി. ക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് വേറെന്തെിങ്കിലും ചെറിയ ആറ് മാസത്തെ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജോലിക്ക് കേറാം.
അതെ അതെ
ആഹ് ഇത് ഇപ്പോ നമ്മള് ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് വേറെ ജോലിയൊന്നും ഇല്ലാതെ ഇനി. ആഹ് അങ്ങനത്തെ അവസ്ഥകളാണ് പണ്ടത്തെ ഡിഗ്രിക്കാർക്ക് ഇപ്പ വരുന്നത്.
ആഹ് അതല്ലേ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ സ്കൂള് തലം തൊ തൊട്ടേ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇനി അത് ആഹ്. സ്കൂൾ തലത്തിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ. കോളേജ് തലത്തിലും ഇങ്ങനെ ഏഹ് ഫോർത്ത് ഇയർ വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സം ഇങ്ങനെ വന്നൊണ്ടിരിക്കുവല്ലേ. ഓരോ വർഷം തോറും നമ്മുടെ വിദ്യാഭ്യാസരീതി.
അതെ ഇന്റേൺഷിപ്പ് ഒക്കെ ഇപ്പൊ. ഇപ്പൊ ആഹ് കൂടുതലും കൂടുതലും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒരു. ഒരു കമ്പനിന്റെ റിപ്പോർട്ട് നമുക്ക് ഓൺലൈനിൽ ഞാൻ എടു ത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം, പക്ഷെ ഇപ്പ കുട്ടികൾക്ക് ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് അവര് എക്സ്പീരിയൻസ് റിപ്പോർട്ട്‌ കൊടുക്കാന്.
അതെ അതെ ആഹ് എന്തായാലും അങ്ങനെയൊക്കെ വന്നത് എന്തായാലും നമ്മുടെ അല്ലെ നമ്മള് കുട്ടികൾക്ക്. അതെ
അതെ വർക്ക് എക്സ്പീരിയൻസിന് അവർക്ക് നല്ലതാണ്.
അതെ
ഉം, ഇനിയിപ്പോ നമുക്കിപ്പോ ബസ് ഒക്കെ. ഫ്രീ ആണല്ലോ അല്ലേ.
ആഹ് അതെ അതെ ഇനി സ്ത്രീകൾക്കൊക്കെ ഇനി ഫ്രീ ആയിട്ട്. അത് കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് സ്വകാര്യ.
അത് നല്ലത് തന്നെ അത് സ്ത്രീകൾ ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അത് നല്ല. വലിയ ഉപകാരം ആണ് ഉം കുട്ടികള്ടെ എന്താന്ന് അറിയില്ല സ്റ്റുഡന്റ്സിന്റെ
സ്റ്റുഡൻസിന്റെ എന്താന്നയില്ല ലാ നാ കോളേജ് തലത്തിലുള്ള കുട്ടികൾക്ക് ആണോന്ന് അറിഞ്ഞൂട അപ്പൊ അതി- പതിനായിരം രൂപ വെച്ചെന്തോ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ആ വാർത്തേ പറഞ്ഞ അത്. ആയിട്ടില്ലെന്ന് തോന്നുന്നു. അയ്ന്റെ പ്രഖ്യാപനം വന്നിട്ട്ല്ല. എങ്ങനെ
എന്തായാലും നമ്മടെ നാട് വളരട്ടെ. നമലം നാട് വളരുന്നത്. ആ അതെ അതെ. അല്ലെ നാട് വളരുംന്തോറും നമ്മടെ ഇടനിലവ ക്കെ മെച്ചപ്പെടോല്ലോ.
അതെ പിന്നെ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞല്ലൊ. ഇപ്പൊ പിന്നെ കൂടുതലും ഈ ഡിഗ്രിയിലോട്ട് പോകാതെ. പെൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നേഴ്സിങ് മേഖലയിലോട്ടാണ് കൂടുതലും. പെൺകുട്ടികള് പോകാറുള്ളത്. തെരഞ്ഞെടുക്കുന്ന
അതെ. ആ അത് ശരിയാണെ ഇംഗ്ലണ്ടില് ഇപ്പൊ ഒരു കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയുന്നൊരു കുട്ടിയാണ്. അവള് ഇവിടെ. ഡയറക്ട് പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ എടുത്ത് നാല് വർഷത്തെ കോഴ്സ് അത് കഴിഞ്ഞ് ഡയറ ക്റ്റ് ഇംഗ്ലണ്ടിലേക്ക് അവൾക്ക് പോസ്റ്റ് കിട്ടി. ഇപ്പവള് അവിടെയാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്.
അതെ അതെ. എനിക്ക്യ് ഒരു ഏഹ് റിലേഷൻള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി കുട്ടി ഇതുപോലെയ നേഴ്സിംഗ് ബി എസ്സി നേഴ്സിംഗ് പഠിച്ചും. ആ ഇപ്പം മാൾട്ടേലാണ്. അവള് അവ്ടെ സാലറി വെച്ചിട്ട് അവള് നല്ല വീടും വെ ച്ച് കല്യാണം കഴിഞ്ഞാണ് പോയത്.
ആ ആ ഇപ്പ മാൾട്ടീല് അതികം പണം വേണ്ട തോന്നുന്നു പോകാന് പറ്റ് ലെ.
ആ എങ്കിലും ഒരു നാല് ലക്ഷം രൂപയാണ് അവര് അടച്ചത്. പോകാൻ വേണ്ടി
അതെ അവിടെ പാർട്ട് ടൈമായിട്ട് നമക്ക് ജോലി എടുക്കാല്ലോ.
ആ അതെ. പാർട്ട് ടൈം ആയിട്ടും എടുക്കാം ഫുൾ ടൈം ക്കാം. എന്ത് വേണേയ്ലു അത് വർക്കേസിന് -
പാർ ടൈമ്.
ആ ആ അതെ. ഇങ്ങനെ വർക് കേഴ്സിനുള്ള സ്ഥലമാണ് മാൾട്ട. അതായത് ഇങ്ങനെ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്യുന്നോര്ല്ലെ. അവർക്കൊക്കെ ഉള്ളെ. അല്ലാതെ ഈ ഒരുപാട് പഠിച്ചോല് ചെലര് പി എച്ച് ഡി. ആഹ് ഇഷ്ടമാണെന്ന് ചോദിച്ച ഓഹ് എനിക്ക് ആ എനിക്ക് പൊറത്തോട്ട് പോകാൻ അത്ര താല്പര്യൊന്നുല്ല. കുട്ടികളൊക്കെ പഠിക്ക്വല്ലേ ഇവിടെ നിന്ന്. ആഹ് നേഴ്സിങ് ആ നേഴ്സിങ്ങ് ഇഷ്ട വ. അതെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. നേഴ്സിംഗ് പഠിക്കാൻ പറ്റീട്ടില്ല. ആ നമ്മള് കോളേജാണ് തിരഞ്ഞെടു- അതുകൊണ്ട് ഉം.
പേട്യാണ് ബ്ലഡ് ക
ആ അതെല്ലെ അതെ അല്ലെ ആഹ് ചെലർക്ക ക്കെ അങ്ങനെയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പഠിച്ചു വരുമ്പോ അതൊക്കെ ഓക്കെ ആകും
ആ അത് ചെയ്യുന്നവന് എന്തായാലും സെല്യൂട്ട് ചെയ്യണം അത്രയും എഫേർട്ട് അവരെടുക്ക ക്കുന്നുണ്ട്
അതെ അതെ അതെ അത് നമ്മടെ ആ അത് പറയുമ്പോ നമ്മുടെ ചൂരൽമല പ്രശ്നോക്കെ പറയേണ്ടതാ ചൂരൽ മല. വയനാട് ചൂരൽ മലയിലുണ്ടായ പ്രശ്നം ആ സമയത്തൊക്കെ നമ്മള് നെയ്സ് മേഖലയിലുള്ള അല്ലെൽ ഡോക്ടേഴ്സ് മാർക്കും എല്ലാർക്കും ബിഗ് സല്യൂട് തന്നെ കൊടുക്കണം
അതേപോലെ കൊറോണ ടൈമില്
ആഹ് കൊറോണ ടൈമില് പിന്നെ വെള്ളപ്പൊക്ക സമയത്ത്
ആഹ് അതെ അതെ നിങ്ങടെബാത്ത് പ്രശ്നൊന്നുംല്ലല്ലോ
ഇല്ല ഞങ്ങളുടെ ഭാത്തൊന്നും അങ്ങനെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കോവിഡ് സമയത്തൊക്കെ നല്ലതായിരുന്നു എല്ലാവർക്കും കൂളായിരുന്നു ആഹ് നമ്മളെ നാ നാട്ടിൽ എല്ലാവർക്കും വന്നു ആഹ് ആഹ് അതങ്‌
നാട്ടില് നാട്ടില് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എനിക്കൊന്നും വന്നി നമ്മുടെ വീട്ടില ആ ർക്കും വന്നിട്ടില്ല.
വന്നിട്ടില്ലല്ലേ ആഹ് നമ്മുടെ വീട്ടില് എല്ലാർക്കും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും രണ്ടും മൂന്നും തവണകളൊക്കെ വന്നവരുണ്ട് ഈ പുറത്തൊക്കെ ജോലിക്കൊക്കെ പോകുമ്പഴേ ആഹ് അതെ അതെ പുറത്തൊക്കെ ജോലിക്കൊക്കെ പോകണ്ടവരങ്ങ് പോകുമ്പോഴേ അങ്ങനെയാണ് കൂടുതലും വന്നത്
എന്തെങ്കിലും അസു കൊറോണ ബാധിക്കുന്നത്.
അതെ
ഉം ഇന്നിട്ട് എന്താണ് വേറെന്താ വിശേശങ്ങളൊക്കെ
വേറെ വിശേഷംന്നുല്ല സുഖാ
ആഹ് കുട്ടികളൊക്കെ സ്കൂൾ സ്കൂളിക്ക് സാധനങ്ങളൊക്കെ മേടിച്ചോ?
ആഹ് സ്കൂൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ ആഹ് ഉം ആഹ് ഇനിയുണ്ട് ടൈമുണ്ട്
എത്രാം തിയ്യതിയാ തൊറക്കുന്നേ
ജൂൺ ഒന്ന് തന്നെ
ഒന്നിനാണോ ഒന്നിന് തൊറക്കോ?
ആഹ് ഒന്നിന് തൊറക്കും അത് മൺണ്ടയാണെന്ന് തോന്നുന്നു. ആഹ് അതിന് മാറ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല ന്യൂസിലൊന്നും വന്നിട്ടില്ല ഒന്നിന് തന്നെ തൊറക്കും.
ആണല്ലേ
അതെ
എന്തായാലും മക്കള് നന്നായി പഠിച്ച് വളരട്ടെ അതല്ലേ നമുക്ക് വേണ്ടത്.
അതെ അതെ നമ്മക്കെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഉം
കോൺസ് പ്പേഷൻ ചെയ്യണം മക്കളെടുത് ഉം ശരി എന്നാല് വെക്കുന്ന്ട്ടോ
ആഹ് ഓക്കെ
ആഹ് ഓക്കെ ബൈ